അച്ച
കേട്ട നല്ലടി
എന്താ വിശ്സിക്കാ പറ
ആഹ ആ അപലെ ഇനി പലതും പല രൂപത്തിലാണ് കൊടുക്കണ എന്താ അങ്ങനെയാണ് നമ്മ
ഉം അയാണ് വാർത്ത അടിച്ചു എടുത്ത്ടുത്തിട്ട് എന്താ കാര്യം ഞാ ആദ്യന്ന് ഇവിടെ കുളിക്ക തോന്നുന്നു ഇത്തെ കാട്ട കണ്ടിട്ട്
എങ്ങനെ
ഞാൻ നാർത്തെ കാലത്ത് അടിച്ചു വ ഇറക്കിട്ടന്ന വിയ കാര്യന്നുമ ഇല്ല ആക്കൊന്ന് കുടിത്തി തോന്നണ്ടഓരാ റൂമക്ക് വരുമ്പോറേ
ഓനജ ഒരു വാർത്ത ആാക്കിജിങ്ങ ഫോൻ വിളിച്ചല്ലേ ആഹ അപ്പോ ഓനും അയിന്റേതായിട്ടുള്ള ഇത്ണ്ടാവും
ആഹ
ആഹ
ഉം അല്ല വെയിറ്റ് മെഷീൻ എടുത്ത കാണ്ട് പൊക്കിട്ടാ നടക്കുന്നത് ഗ്ലാസാണ് ഒരു അത്ത കൺ ചാടിിക്കഴിഞ്ഞാലേ
പിത പിരാങ്ങേ ഉള്ളൂലേ മക്കള എടുത്ത് കറിയൻ
പറയാ മനുഷ്യെ തിരാ
ഇബടെ അങ്ങല്ലെ ഇവിടെൊക്കെ മൂന്നന്ന് വയസായിക്കണല്ലോ യ് ഇപ്പൊ ഇന്നിപ്പോ ടീച്ചർ ഇതാല്ലോത്തോണ്ടാ പറഞ്ഞേക്കാതന്ന് ഇല്ലെങ്കിൽ ഏത് കഞ്ഞാലും കൊണ്ടാക്കീന അറിയേ കൊണ്ടാക്കല്ലാതെ രസല്ല ബല
അല്ലാന്ന് കാട്ടുക
ആ മൂന്ന് വയസായാ പറഞ്ഞയച്ചോണ്ടി
മൂന്ന് വയസ തകഞ്ഞ ഞാ പിറ്റീസം കൊണ്ടയിക്കരുതിന്നെയ ഞാനര്
അത്ര ഏത് മാസമാണ്
മൈക്ക് ഉം അപ്പൊ പ്രവേശനോത്സവം കഴിഞ്ഞ സമയം ആക്കാല കറച്ചി ആയിട്ടു പോക മന്നാ
മറ്റോക്കോ മറ്റോളോ ഓഗസ്റ്റിലങ്ങ ഇതി നീ ഞാൻ മീൻ ഒന്നാക്കണ്ടാണ്ടപ്പോൊ ഓ മീൻ ഒന്നാക്കും കോണ്ട് മുന്നിൽ
ഉപ്പകതി ചാക്കക്ക താഗണ മക്ക കൈല കും പ
കാടണത് മനുഷ്യന എടുക്കാ വെക്കാൻ വചല്ലോ ഇപ്പൊ ഇത്
കാലത്തെ ചെടിച്ചാട്ടിന്റെ ഉള്ളിലൊക്കെതാ ചീർപ്പുകള് ക്ലിപ്പ് ഇതൊക്കെ ഇൊ കുൂർന്നാണ് ിക്ക
ആ ആഹ നോക്കണ്ട അതിടീ മായന്നണ്ട എനിക്ക് ഇവിടെ നല്ല ഇവിടെ നല്ല വെയിലാട്ട കേട്ടോ പക്ഷെ അതിന്റെ അടിൽ കൂടെ നല്ല അടി മൈ വരുന്നുണ്ട്
തന്നെ ആ ന്നവ്ടെ അങ്ങനെ ഇല്ലട്ടോ ഇവടേ കൊർച്ചൂസം നല്ല വെയ്‌ല
നല്ല ഇിരിത്തി വര
പെയ്തോട്ടെ പെയ്തോട്ടെ അയ്നെഇജ് ബേജാറുടിച്ചിങ്ങ അയ്നെ പറഞ്ഞേക്കണ്ടാ
പറഞേച്ചിട്ട് കാര്യല്ല മയക്കാലല്ലേ പെയ്തോട്ട ഓലെ ഇഷ്ടപോലെ ഓല് പെയ്തോട്ടേ റെ നമ്മുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിൽ ഓല് എത്രയും പെയ്തോട്ടെ
പ്പ വല്ലാതെ തുണിൾഒണങ്ങാൻ വെയില്
ആ അത് അത് തന്നാ മതി ഞാപ്പളുംപറിം ന്നലെപ്പ ആരോടോ പറഞ് പ്പ ഞാനത് എടക്കൊന്ന് വെയിലില്ലെങ്കിൽ ആ ഒരു സ്മെല്ലാണ് അറിയാന്
സത്യംപറഞ്ഞടി എത്രനപ്പൻക് ഷീറ്റ്ട്ട്ക്ക്‌ണ് എങ്ങനെങ്കിലുംപൊട്ടെ ആ വെയിൽകിട്ടിതട്ടി ഒണങ്ങണ ആഒര് ത് തൂല ഇഞ്പ്പന്റെ ഒസ്‌വാസ് തന്നേ വന്നാലആകാര
ആ അങ്ങനെന്ന പഷെ ഒരു വേറൊരുരിതാണ് ഒരു വേറൊരു മ്മൾക്ക് എന്താപറയാ ഒരു വേറെ സ്മെല് ല്ലാണ് ഒരു സഹിക്കാൻ കയ്യാത്തത് ഒര്സൈസ് താണ്
നീ അയ്‌നു മണം പ റ്റൂല അത്പറ്റുല
ഉം അഹ് മയക്കാലാവുമ്പോ വരണ്ടന്നർഞാള ഇന്നഇജ്
എന്നു ഈ കാൽത വെരുംചെയ്യാ
അതാണെ അഹ് ഇസ്തിരിട്ട് കഴിഞ്ഞാലു മ്മക്ക്ആ ബൗസ് തോന്നൂലല്ലോ അ നഞ്ഞത് ചെറിയൊരു പൂലുണ്ടാവൊ എങ്ങനായാലും മഴക്കാലത്ത് നമ്മളെത്ര ഉണങ്ങിന്ന് പറഞ്ഞാലും ഒണങ്ങൂലല്ലോ അത്
ഒരു പുതിലുണ്ടാവും നമ്മക്കഹ് അലമാരേക്ക്മടക്കിക്കാൻ തീരെ പറ്റാത്തത് ഇട്ന്നതൊക്കെ പിന്നെന്തേലും കാട്ടിക്ക ഈ അലമാരിക് മടിക്കിച്ച ഒരു പൂപ്പൽവര
അതന്നെണ് ഞാനക്ക ത്രറേചെയ് ഈ പുതിയതൊക്കെ ഹസ്ബൻന്റിന്റെ ഒക്കെ അങ്ങെ ആക്കുമ്പോ ഇസ്രി ഇട്ട കാണ്ട് എനിക്ക് ആ പൂലുണ്ടെങ്കിലും ഏ നല്ല ഉസാർല് ഇടിമയിം വരാടി ഒട്ട നല്ല കഥട്ടടി
ഇവടെ നല്ല വെയിലാ
ഇബടെ നല്ല വെയിലാടി വെയിലിന്റെ എടെകുടെണ് ഇപ്പതെ
ആ അ കുറുക്കന്റെ കല്യാണ
കൊറെ എടി പണ്ടൊക്കെമ്മളൊക്ക സ് സ്കൂൾ പഠിച്ചണന്ന്ല്ലേ ഒരു വെയിലും മഴ വന്ന എല്ലാരും ചാടികളിച്ചും കുറുക്കമ്മാരെഒവിടേം കൂക്കണുണ്ടോ കുറുക്കമ്മാരെ കല്യാണാണ് ഞ പറയാ അന്നത്തെകാല പ്പത്തെകുട്ടിയക്കൊക്കെ അതൊക്കെ അറിയോ
അന്നൊറി ന്റെ വേറൊരു ഫോണ് റീല് അതൊക്കെ തന്നെല്ലെ കുട്ടിയകൊള്ളൂ
എടീ ഞാപറിയ അന്നത്തെകാലും ഇന്നത്തെകാലും ഇല്ലരു മാറ്റണടീ ഉം അന്നൊന്ന് നമ്മുക്ക് ടി വി മൊബൈല്ന്ന്പറയാഅയ്‌നുമാത്രണ്ടോ ഏ യവര് മൊലാളിമാ ര വീട്ടില്ണ്ടാവും
എക്കാൻ വരുന്ണ്ടാനി പുൾങ്ങാക്കുര് എല്ലാപെരകൂടിം പോയി
പിന്നെ പൊതിർത്തിയാണ്ട് തിന്നാക്കോർമ്മണ്ടൊ അൻക്ക് വള്ളത്തിട്ട്ക്കാണ്
ആ ആ വളതിലിട്ട്ങ്ങാണ്ട് തിന്നും അയേപോലെ അതേറ്റ് പായസം ചക്കരയിലിട്ട് പീങ്ങി തിന്നും
ഇപ്പ അല്ല ഇതവാണടി പിന്നെ അത്പോലെ ഇതേമായ്‌രി മൊബൈലും തൊന്നല്ല
അന്ന് ടി വി ഒന്നും ഞമ്മളെ പരേൽണ്ടായില്ലേ എവിടെ അപ്പറ പുറത്തോപ്പുറത്തോ പോയി കാണുമ്പോ ഒരു ചോരുമ ചാരരുതേ
ആഹ പല ഞാനയിനും പോയിട്ടില്ലടിഞൻ ഞാന ഒരു വീട്ട്ന്ന് പുറത്ത് ൻറങ്ങൂല ഇന്റെ പ്രത്യേകത അതാ ഇന്നെ എന്റെ ഹസ്ബൻറിന്റെ പിന്നെ മ ഇന്റെ രണ്ടാമത്തെ മൂത്തച്ച്ചിന്റെ പിന്നെ അമ്മായി ഉണ്ട് ഉപ്പാന്റെ പെങ്ങളുണ്ട് ഞങ്ങളെ വീടിന്റെ തായിണ് കേട്ടോ അണ്ട് ആ കാക്ക പറഞ്ഞ കൊടുത്താണ് ഇന്നെ വിൽക്ക് കല്യാണം ഉണ്ടാക്കാൻ വേണ്ടിണ്ട് അതിൽ കാക്ക വന്ന കാണ്ട് വലി ഇന്നെ കണ്ട് പറ്റിക്കാണ്ട് വില ഇറങ്ങി അപ്പൊ കാക്കാനോടാ ചോദിക്കണ അവിടുത്തെ ക കാരനോട് ചോദിക്കുവാണ് അവിത്തെ അമ്മായിന്റെ പുതിയാപ്പളനോട് ചേയ്ച്ചാണ് എങ്ങനെണ്ട് അമ്മായിക്ക് ചെറുതായിട്ട് ഇങ്ങനൊ ഒരു സുഖമല്ല നമുക്ക് ഈ ഒരു എടക്കി വരുള്ളൂ അപ്പൊ അതിനോട് ചോദിച്ചാ ബൽക്ക് കാര്യല്ലല്ലോ അയില് ബല് അമ്മായി ക്കാനോട് ചോദിക്കാണ് എങ്ങനെയാണ് കുട്ടി എങ്ങനെയാണ് ചോദിച്ചാലോ ക്ക് ബെലർ ഞ്ഞല്ലോ ആ കുട്ടി നേരം രാവിലെ സ്കൂൾക്ക് ഏയരാ ആകുമ്പോ ബസ് ഇവടന്ന് കയറ കാണും ഞങ്ങള് വൈകുന്നേരം ആവുമ്പോ ഇവിടെ എറങ്ങി കാണ്ട് വീട്ടിക്ക് കയറ്ണ ഞങ്ങള് കാണല്ള്ളൂ വേറൊന്നുംല കാണല്ല ഇപ്പോഴ മൂത്തഛന്മാര് മൂത്തച്ഛമാര് പറഞ്ഞാണ് എന്തെങ്കിലും ഇതേമാതിരി എന്തേ വർത്താനം ഉണ്ടാവകുമോ എന്റെ രണ്ട രണ്ടാത്തെ കാക്കക്കൊക്ക പറഞ്ഞ കളും വല്യ കാക്ക പിന്നെ അങ്ങനെന്നും കളി ആക്കൂല
പക്ഷെന്റെ അന്റെ വർത്താനം കേട്ടാങ്ങനെ തോന്നൂലട്ടോ
വേറെ എന്റെല്ലേ രണ്ടാമത്തെ കാക്ക എങ്ങനെന്നെ പറഞ്ഞ കളിയാക്കല സ്ഥിരായിട്ട് ബലുക്കില്ല പറച്ചിലാണ് കാരണം ഞാൻ പുറത്തക്ക് ഇറങ്ങൂല വീട്ടീന്ന് പുറത്ത ഇറങ്ങൂ കാരണം സ്കൂള എത്തി ഞാൻ നല്ല സജീവവും സ്കൂളിൽ വഴച്ചാല് അത്ര സജീവില്ല പക്ഷെ ചങ്ങാഴ്ചകള ഇടൽ വല്യ ആളാ
വലിയ ആൾക്കാല്ലേ അപ്പ പരിചയംടയില് ഭയങ്കര സംഭവം
ഭയങ്കര സംഭവമാണ് അത് പറ ന്റെ ക്ലാസ് ബോയ്സ് ഒക്കെ പറയും ഇപ്പോളും ന്നെ കാണുമ്പോ ഫർസാന ജ് ഇപ്പോളും ആ സ്കൂൾ ലൈഫിൽ തന്നെ പോരണ്ട് ഇജി ഇപ്പോഴും ഒരു മാറ്റ അതേ മായിരിന്നേ പോര് സ്കൂള് നമ്മളെല്ലാവാരും സ്കൂൾ പ
മ് പോകാനൊക്കെപൂതി ണ്ട് പണ്ടത്തെ പോലെ നമ്മള് എന്ന വ്ടെ
അതാണ് ന വരാ അന്നത്തെ കാലം ഞ്ഞി തിരിച്ച് വരില്ലലെ നമ്മക്ക് മക്കളെ
സത്യം പറഞ്ഞത്
എടി ആകാലൊക്കെ റബ്ബേ അത് അക്കെ ഭയങ്കര ഒരു ഒരു കാലയ്നി
അന്ന് അപ്പക്കാന് ആലൊയിച്ച അന്നൊക്കെ കര് തീനി പടച്ചോനെനെ ഇതൊന്ന് കൈഞ്ഞ് കിട്ടിയെങ്കി മാർക്കൊക്കെ എന്താ സുഖം നേരം വെച്ചിണ്ടാക്ക കുടി കുത്തര്ക്ക നേരം വെളുത്ത ഈ
എന്നെ പഠിച്ചാ പഠിച്ചാ പഠിച്ചാ ആ നമ്മളോട്ങ്ങനെ പ ച്ച പഠിച്ചോ ഇച്ചക്കഥയിനി വീട്ടിന്ന് പഠിച്ചോ പഠിച്ചോ അപ്പൊ ഇത് എപ്പോഴും തന്നെ പഠിച്ചാ പഠിച്ചാ പഠിച്ചാ എന്നില്ല വർത്താനമ ഉള്ളൂ ങ്ങൾക്ക് പറഞ്ഞ്ങ്ങാണ്ട് ദേസ്യം പുടിച്ചും ഇങ്ങൊക്ക എപ്പഴും നല്ല സുഖാണ് പറിം ഇപ്പളല്ലേപ്പ അയിന്റെ അനുഭവൊക്കെ നമ്മുക്ക് മനസ്സിലാണ്
സത്യാണ്
ആ ഇപ്പ ഇപ്പ നമ്മള നമ്മളെ മക്കളോട് ഇപ്പ എങ്ങനെ
ആ ഞാന് ഞാൻ പൊട്ടിപ്പൊറ്റോണ്ടന്ന അപ്പൊ എന്റെമ്മ ഇങ്ങനെ പറയ് ഒന്ന് ഒതുങ്ങി നടന്നോക്കെ എന്താച്ച ഇങ്ങനെ പൊട്ടിപ്പൊര്ഞ്ഞ്കൊണ്ട് നടക്ക്നത് ഇപ്പൊ അതേ വർത്താനം ഞാൻന്റെ മകളോട് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ കെര്തും ന്റെമ്മതേ പോലെല്ലിന്നോട് പറന്നീനി
എന്റെ അനുഭവം മകളെ കൊണ്ട് നമുക്ക് കിട്ടണ് നമ്മളിപ്പോതുപോലുള്ളതിലാണ്
സത്യാണ്
എന്ത് രസാണ് റിയാൻ പറയാ അന്നത്തെ കാലം അത് വേറെ ഇപ്പത്തെ കാലം അത് വേറെയാണ് അറി
അന്ന് അയൽക്കാരറിയരുന്നു തമ്മില് തമ്മില് സ്നേഹണ്ടായിരുന്നു ഇത് ഇണ്ടായിരുന്നു ഇപ്പ ഇണ്ടാ
ന്താടി
അവനാൻ തിന്ന് അന്നത്തെ ഈ ബറാത്തും മീറാജൊക്കെ വന്ന് ചക്കര പോർണക്ക എല്ലാ പേരിലും ചക്കര ചോർണ്ണേക്ക എന്നാലും ഒരു പാത്രത്തില് ഞങ്ങളോടെത്തെ ഒന്ന് തിന്ന് നോക്ക് ഞന്ന് അപ്പറത്തൂന്ന് ഇപ്പറത്തൊന്നു ഇപ്പറത്തൂന് അപ്പറത്ത
വേറെ ആ
ഇപ്പ എന്താ ആ ഞങ്ങളോടെ ഇണ്ടാക്കിരിക്കണു അതന്നെ ഞങ്ങളോടെ കഴിഞ്ഞു
താണൊ അതോണ്ട് പിന്നെ ആരാ ഈ ച ക്കര ചോറും തേങ്ങാ ചോറൊക്കെ ആരാ വെപ്പും തിന്ന് ണോലും ഇപ്പൊ
ഇതൊന്നു കുട്ട്യോകിന്റെ മകൾക്ക് ചക്കര ചോറ് ന്റെ കെട്ട്യോനിഷ്ട്ടാ തേങ്ങാ ചോ ങ്ങാ ചോറും ബീഫും ബീഫ് തേങ്ങ അരച്ച് കറിവെക്കണൊതും തേങ്ങാച്ചോറും വൈ പപ്പടം പൊരിച്ചതും എന്റെ മകൾ അരച്ച കുരുവ കിട്ടതാ തിന്നാ ഞാൻ ഉലുവാക്കാറിണത് ഇച്ചത് കൈച്ചും കുരു പൊർക്കിക്കാണ്ട് തന്നാ ഞാൻ തിന്നു അല്ലെങ്കിക്ക്‌ വേണ്ടാ
ഞാൻ ഇവിടെ തെങ്ങാച്ചോറണഞ്ഞ സംഭവം തന്നെ ഇവിടെ എന്റെ മക്കൾക്കൊന്നും പ റ്റന്നെ ന്റെ ഹസ്ബൻഡിനും പറ്റൂല അതൊന്നും കൂട്ടൂല റ്റം ഒന്നും തോന്നൂല പിന്നെമ്മയാണ് അയിന്റെക്കാള്
ആ ഇനി പണ്ടത്തെ ആൾക്കാർക്ക് തേങ്ങാ ചോറിനൊക്കെ അതല്ല ന്നാള്പ്പതെപ്പോലെ ഞാന് ഞങ്ങളവിടെ ഇരുന്ന് ഖത്തറിലാരുന്ന സമയത്ത് തേങ്ങാ ചോ ഉണ്ടാക്കി അപ്പറത്തെ റൂമിൽ കൊണ്ടോയി കൊടുത്തപ്പ ഞങ്ങൾത് ആദ്യായിട്ടാ കഴി
ആ ആ ആ അന്നും അറിയിലുണ്ടാവലേ എന്താണ് ണ്ണീ ആർക്കും അറിയൊന്നില്ല ഇപ്പത്തെ കാലം ഇപ്പൊക്കെ അറിം മന്തിയും ബിരിയാണിയും
ഇപ്പല്ലേ പത്തിരിയന്നെ ഇപ്പൊ പുറത്തുന്ന് വായിക്കനാടോ ആ പ്രസ്മെണ് അമർത്തിയാണ് ചുറ്റിട്ടുണ്ടാവ എനിക്ക് ഇഷ്ടല്ല അങ്ങനെ കാണുണത്
ഞാൻ പരത്തല ഇവിടെ ഞാനും പരുത്തലന്നെ ഇവിടെ
ഒന്ന അമർത്തി അമർത്തി ഒന്നും അതിന്റെ മുകളിൽ കൊയലൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനണ്ടാവില്ല
ഉം ഇൻ ഇനിക്കൊരു ഇനിക്കൊരു കൊയപ്പുല്ലാറി ഞാ കൈയിക്കും ആ ആയിക്കോട്ടെ